ഹലോ
അസ്സലാമുഅലൈക്കും
വലയ്ക്കും മുസ്സലാം കേക്ക്ണില്ലേ ഏ എന്ത നല്ല വർത്താനം എന്താ പരിപാടി പണിയൊക്കെ കഴിഞ്ഞോ
പണി ഞാൻ ഇന്റെ പെരഡ്യെ ഉളുക്കിട്ട് കെട്ക്ക ക്കാണ് വേദന ആയിട്ട്
ഏഹ് ഹേ ഹേ എന്നിന്നോ എന്താ പറ്റിയപ്പൊ എങ്ങനെപ്പൊ തുള്ക്കിയത്
ഇന്ന് രാവിലെ സുബീക്ക് മൂത്രക്കാൻ നീച്ചപ്പളെ വെറ ഇതങ്ങെ ഇരുന്നതാണ്. ഇരുന്ന്ങ്ങാട് അടി നെൽത്ത്ക്ക് നോക്കിങ്ങാട് പിന്നെ ആണ്ട് മേ മേലക്ക് മോൾക്കോക്കിയേപ്പോ ആണ്ട് ഉളു ക്കി അപ്പ അവു നല്ല വേദനണ്ട്
പെട്ടെന്നരു ഉം ഞരമ്പെന്തെങ്കിലും പടച്ചമാരി
ആഹ് അതന്നാണ്ടും തിരിണ്ടും നമ്മള് സ്ഥല നിസ്കരിക്കുമ്പോ സ്ഥലംവിട്ടേ ലയേ
ആഹ
അതെ അവഹ് അമാര് തിരാനൊന്നും വെച്ച
ഉ ഒന്ന് ചൂടടിച്ചോക്കിയും ചൂട്ടിച്ചിട്ടേ വേദനക്കൽ എന്തേങ്കലും ഓലമെന്റ് തേച്ചക്കി
ഇപ്പൊ തൈലം തേച്ചിങ്ങാണ്ട് എന്താണ് ചൂടൊക്കെ പുടിച്ചിരിക്ക ഇപ്പൊ ഹോസ്പിറ്റല കണ്ടുപോവ ക്കെയ്തിട്ട് വൈന്നാരം
വന്ത് കിട്ടറ
ആഹ് ഓരോന്ന് കഴിച്ചുമ്പോ ഓരോന്ന് ഉണ്ടാവും എന്തെങ്കിലൊക്കെ ആയിട്ട് വാണ്ടേ ന്നട്ട് വേറെന്തൊക്കെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞോ ഹലോ ഹലോ